ആഹ്
ആഹ് കേക്കുന്നുണ്ട്
ആഹ്
എന്തൊക്കെയുണ്ട് വർത്താനം
പിന്നെ ഇല്ലില്ല ചായയും കടിയൊക്കെ ആയോ
ആഹ് ചായേം കടിയൊക്കെ ആയി കുടിച്ച് ഒരാ മൂന്ന് കൂട്ടര് പോയി ഉം
ഇല്ലേ ഇവിടെ പോയില്ല ആഹ് ആഹ് പോയി ട്ടില്ല ചായയും കടിയൊക്കെ ആയി പോവാൻ നിക്കുവാ എന്താ കടി
ദോശയാണ് ദോശയും മീൻ കറിയും
ആഹ് ഇവടെയും അതന്നെ
ഉം ആഹ് ആവശ്യ
മീൻ കറി ഉം
ആഹ് ആഹ് കടി ദോശന്നെ ആഹ് ശരി ഉം ഓട്ടടക്ക് അങ്ങനെ ഞങ്ങള് ചോറ് കൊ
ഇല്ലല്ല തളച്ച വള്ളം തളച്ച വള്ളം പാര
ആഹ് ശരി നല്ല മുറുക്കത്തില് ആഹ് ആഹ് ശരി
ഉം അപ്പൊ നല്ലോണം നന്നാവും ആ അപ്പൊ നല്ലോ നന്നാവും ഉം ഗ്യാസ്മേലാണ് ഉണ്ടാക്കിയത് അപ്പൊ കൊഴപ്പവൊന്നുവില്ല ഗ്യസ്മേ വക്കണ ചട്ടിയ ആയപ്പളേ
ആഹ് ആഹ്
നല്ലപോണക്ക് നന്നാവുണ്ട് നല്ലോ കിട്ട്ണ്ട്
ആഹ് ആഹ്
ഉം
അയ്‌ ശരി ഉം
പിന്നെ എന്താ സ്ക്കൂൾക്ക് കൊണ്ടാവാൻ ചോറൊക്കെ ഉണ്ടാക്കിയോ
ആ ഇല്ല മ കൾക്കൊന്നും ചോറ് വാണ്ട ഞമ്മള് ഉച്ച ഉച്ചകെക്ക്‌ള്ള ഉണ്ടാക്കിയാതി
ആഹ് അയ്‌ ശരി സുഖാണ്
സ്കൂൾക്ക് മക്കള് ഒരാളെ കൊണ്ടോവൊളളു ആഹ് ആഹ് അയ്‌ ശരി എ രാവിലെന്നെ കൊണ്ടോവാൻ മാണ്ടി വരൂ ലെ ഉം എന്താ കൂട്ടാനെക്കെ കൊടുത്തയ്‌ക്കാ
മുട്ടറോസ്റ്റ് ഉരുളക്കെയങ്ങ് പൊരിച്ചത്
അഹ് ശരി ആഹ് ആഹ് എന്തേലു ആയിട്ട് ഓൽക്കും വാണല്ലേല്ലെ ഉം ഉം
മറ്റൊൽക്കുംവാണം കൂട്ടാൻ എല്ലാർക്കും വാണം ചോറ് ഒരാക്ക് മതി അപ്പൊ രാവിലെ ഒരു തെര്ക്കാണ് ഓല് പോണ വരേക്കു മാ
ഉം അങ്ങട്ടും ഇങ്ങട്ടും പാച്ചിൽന്റെ ഒരു ടൈം ആണല്ലോ
ഉം പിന്നെ എന്താ ഉം
പെൻ
ഞ്ഞ് ഉചേകക്ക് എന്താ ഒക്കായോ
ഓ ആ ഉച്ചക്ക് ചോറായി ഇഞ് മീൻ മുളക് ഇട്ടണ്ട് ഇഞ് മീൻ പൊരി ക്കാണ്ട് വെണ്ടപ്പേരി വെക്കണം
അഹ് ശെരി ആഹ് ഉം
അങ്ങനെ പോണ് പണിയൊക്കെ പെട്ടെന്ന് കഴിയും പണി വേം കഴിയും രാവിലെ കൊർച്ച് എടങ്ങേറാവണം
ആ കൊർച്ചൊര് ഇതായാലും വേം തീർത്താല് അമ്മക്ക്‌ ഫ്രീ ആണല്ലോ
ആ അതാണ്
ഉം ഇന്ന് മയൊക്കെ ഉണ്ടാവ്
ഇല്ല ഇല്ല ഇന്ന് ചെർന്നനെ പാറ്റലേ ഉള്ളൂ ചെല സ്ഥലത്ത് നല്ല മയെണർഞ്ഞ് വേറൊരാൾ വിളിച്ചപ്പം പർഞ്ഞ് അവ്ടെ നല്ല മയെണ് ഞാൻ പർഞ്ഞ് വടെ അങ്ങ ആഹ് ഓൽക്ക് ഇന്നലെ രാത്രി തൊടങ്ങിട്ട് ഇതുവരെ പെയ്യന്നെ
അഹ് ശരി
ഉം ഞാൻ പർഞ് ഇവട അങ്ങൻത്ത മഴ ല്ല മഴ കൊറവാണ് പ്പൊ കൊറവാണ് ഞന്താ അറീല
അയ് ശരി ആഹ് പിന്നെ ഉം മക്കളൊക്കെ ആ പോവാ ഒര്ങ്ണ്ട്ല്ലോ ലെ ഉം
പ്പം വരും മറ്റേ ചെർത് ഒരാള് നട്ന്ന് പോവും
ആഹ് അയ്‌ ശരി രണ്ടാളും വണ്ടിക്കാവുലെ
ആ രണ്ടാള് വണ്ടിക്കും ഒരാള് നടന്നും പോവും
ഉം ഉം
പിന്നെന്താ ഇഞ്ഞിപ്പോന്താ വൈന്ന ന്താ ഉച്ചക്കെന്താ സ്പെഷ്യല് എന്താ
ഉസ്ചക്ക് മീൻ കിട്ടീക്ക്ണ് ചോറ് അരി ഇട്ടിട്ടില്ല അരിടണം ആയോണ്ട്ക്ക്‌ണ്ട്
ഉം മക്കളൊക്കെ ഒന്നാണ്ട് പോയി അകൊക്കെന്നൊയ്‌ ച്ചട്ടെ യര്ചാണ്ട് ഇങ്ങനെ ആ വല്യ പണി അതാണല്ലോ
ആഹ് ഒഴിച്ചലും അടിച്ചര്ല്ലും ഉ ഒഴിച്ചാനാണ് ഒരുപാട് ഒഴിച്ചാണ്ടാവും ഓലോന്ന് സ്കൂൾകാ ണ്ട് പോയാ പിന്നെ ഉം ഒ യ്ക്കാൻ ആ ബുക്കും ഡ്രസ്സും റൂമും മാതിരി ന ആ ഒഴിച്ചാ നല്ലൊണ്ട്
അപ്പൊ അതൊക്കെ ങ്ങനെ റെഡി ആക്കട്ടെ വിചാര്ച്ച് മ്മ്ഹ്. ന്നാ പിന്നെ ആരി ഇട്ട്കാണ്ട് ണ്ട് തോടക്കാൻ നിന്നാല്.
ആഹ അന്നെന്നെ
ആ അപ്പാണ്ടൊക്കെ ആും കൂട്ടത്തിലൊക്കെ പിന്നെന്ത
എക്സമാക്കയിലെ ദി എക്സാം തുടങ്ങാണ് മോഡല മിഡ്ടേമിൻ്റെ മോഡല് തുടങ്ങണ്ട്റഞ്
ഉംആൾക്ക് പിന്നെ അത് കഴിഞ്ഞ കൊറച്ച് കഴിഞ്ഞ തന്നെ ഓണ പരീക്ഷ എത്തിയരുന്നു
ഉം ഇപ്പൊ റിവിഷനും പിന്നെ ഇപ്പൊ റിവിഷനാണല്ലോ നടക്കണുന്നത്
ആ റിവിഷനാ നടക്കണറഞ്ഞ് ഉം നല്ല
ആഹ അത് നല്ലതാ ന്താച്ചാല് കൊറേ കുട്ടിളെ ത്താം ക്ലാസിലും ഒംബാക്ലാസിലും തോൽക്കല്ലേ
ന്ന് തോൽക്കാണ് ഇപ്പ നേരം വൈകിയ എച്ച് എമ്മ നേരിട്ടുണ്ട് വിളിക്കും
മ രണ്ടീസം മുന്നേ നിക്ക് എച്ചമ്മ വിളിചേ മോൻ നേ രം വൈകിറഞ്ഞ്ണ്ട് ഞാൻ ക്ലാസ് കേറാ ക്ലാസേറാണ്ജാരിച്ചാണ്ട് ഞാൻ പറഞ്ഞ് ടിയാണ് പറ്റെ ഒഴിപ്പികൊണ്ടാണ് നടക്ന ഓന്റെ ഫ്രെണ്ട്സ് കളെ മാറ്റി ഇ രു ത്തണം ഒക്കെ പറഞ്ഞു
ആഹ് ആഹ് അപ്പൊ എച്ചമ്മേനി
ആഹ് അയില് മോൻ വന്നപ്പോ പറഞ്ഞ് അത് എച്ചമ്മേനി മ്മ ങ്ങള്ന്ത് പണിയാ കാട്ടിയെന്നു ഞാൻ പറന്ന് ആഹ ആഹ പ്പൊ ഞാൻ പറഞ്ഞ് ഇനിക്കറിയില്ലല്ലോ എച്ച് എം ആണോന്ന് ക്ലാസാർ ആണോന്ന്ന്നും
ആ് ആ ഓര് സ്കൂളിന്ന് വിളിക്കറയുമ്പോ മ്മള് ക്ലാസ് മാഷാണന്ന് വിചാരിക്കും ആ ആ ആഹ ശരിനാ
വർത്താനൊക്കെ പറഞ്ഞു അപ്പോ ഓനെ വിളിച്ച്കണ്ട് എന്താടാ ങ്ങനെ നടന്നാ മതിയോ പത്താം ക്ലാസ് ല്ലേ എന്നൊക്കെ പറഞ്ഞു റഞ് ഉ ആഹ ആഹ പേടിപ്പിച്ച അങ്ങനെ പറഞ്ഞു ഞാന് ഉ ആ പോവാൻ വന്നട്ട് പറ്റൂല ഓല് പറഞ്ഞു നിങ്ങളെ എ ച്ചമ്മിനോട് പറഞ്ഞില്ലേ
ആഹ്
ക്ലാസ്സേറ എന്നാ നോക്കേണ്ട നിങ്ങൾ ആരാണ് ല്ല വിളിച്ചല് പറലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക അറിയില്ലല്ലോ ഞാൻ നമ്പർ കണ്ട് എച്ച് എമ്മന് മാ ന തോന്നീല്ലേ ആ് സ്കൂ നേരം വൈകി അരമണിക്കൂർ നേരം വൈകിയായിരുന്നു മോർണിംഗ ക്ലാസ്സിന് എത്തില്ലായിരുന്നു
ആഹ ശരിയാ
ഉം അന്ന് നല്ല മഴേനി ആ പോലെ ആക്കും പോോലെ ഫാൻറിിക്ക ആും ചാരിച്ച വലിയ കുറച്ചും വലിയ മക്കളല്ലേ ആക്കും പോോലെ പോയിായിരുന്നു
നനാതെ കരുതി കരുതി ആക്കും പോോലെ പോയിന്റകും ഉം കൊടയൊന്നും പിന്നെ ഓൽ കൊണ്ട് കൊണ്ടൊവുല്ല
കൊണ്ടൊവുല്ല അങ്ങനത്തെ പോക്കെല്ലാം ഓ ല് പോവാ ഉ പോവുമ്പോ മഴയില്ലെങ്കിൽ ഒരു കുട എടുക്കൂല അതേപടി പോരുമ്പോ ഇങ്ങോട്ട് ഒപ്പിിച്ച് പോരും ആ ഒപ്പിിച്ചച്ച് പോരും അതന്നെ അങ്ങനെയൊക്കെന്ന ഓ ലെ പണി ഉം
പിന്നെ എന്താ ഇപ്പോ മക്കള് ഇനിയിപ്പോ എക്സാമിന്റെ കാര്യം ഇപ്പോ ചെയ്ത് കഴിഞ്ഞ നോക്കിയാല അറിയാം
ആ അതാണ് എന്താവുന്ന പോലെ വായിക്കാല് കുറവ തന്നെയണ എന്നാലും
ആ ആ നമ്മള് പത്താം ക്ലാസ് ആവുമ്പോ പ്രത്യേകിച്ച്
ആഹ പ്രത്യേകിച്ച് അങ്ങനെ ഓനെ കൊറച്ച്ു നോക്കൂ ശ്രദ്ധിക്കും മോള് പിന്നെ വേഗം ഓർമ്മു ഉം ഉ
േ സീറ്റ് കിട്ടാഞ്ഞാലേ
ആഹ അതാണ് വീട്ടിട്ടൂല പിന്നെ അതുപോലെ ഈ മോഡല് കഴിഞ്ഞാൽ തന്നെ ഓലെ മാറ്റിയിരുത്തു
ആ മോഡല് അതൊരു ടെസ്റ്റിംഗ ആണന്ന് പറഞ്ഞഞ് അപ്പൊ ഞാൻ കഴിഞ്ഞഞ് നോക്കിയാൽ അറിയത്ര ത്തോളം മെച്ച ഉണ്ട് ഇല്ലന്നുള്ളത് ഉ
നത്ത
ആഹ് അപ്പ അത എച്ച് എമ്മിന്റെ മെസ്സേജ് വന്നണ് റിവിഷൻ ആാണ് ഇതിൽ എത്രത്തോളം മെച്ചണ്ടന്ന് നമുക്ക് നോക്കാന്നുള്ള അതാണ് വന്നത് ഇപ്പ വീട്ടിൽന്ന് പോരൻറ്സും നല്ലോണ്ണം ഒപ്പ ഇരിക്ക ക്കാന്നൊക്കെയള്ള മെസ്സേജാ വന്ന രണ്ടു പേരും ഒരുമിച്ച് പോയാലേ നടക്കുള്ളൂ
ഉം ഉം ആനെ ഞമ്മളും മക്കളല്ലോ ശ്രദ്ധിക്കണം അതാണ് ഞമ്മള് നല്ലോ വെയത്ത് നല്ല കൂടുന്നുണ്ട് പോലെ ഇപ്പൊ
ഉം ഓക്കാവൂല
ഉൽക്കാവും അ കിട്ടും്മ കിട്ടും ഒരു പാടല്ലേോ അ കിട്ടും അ കിട്ടും
ആഹ ഒരുപാട് അതാണ് വല്ലത് യൂണിറ്റ് ടെസ്റ്റ അല്ലേ അപ്പൊ എന്താ പഠിച്ചാന് ആ
അപ്പൊ തലേന്ന് ഉത്തർന്നാലും മതിന്നുള്ള ആ ഒരു മൈൻറാൽക്ക് ഉ അവ പോരാ എത്ര വായിച്ചാലും മതിയാവലല്ലോ ഉം അങ്ങ് പറ പറയും നമ്മള അങ്ങനെ പറയാന്നല്ലാതെ പോലി കാ ചെവി പോണ്ട ഇപ്പൊ മാർക്ക് കിട്ടിയാലല്ലേ പ്ലസ് വണ്ണിനൊക്കെ സീറ്റ് കിട്ടുള്ളൂൊക്കെ പറഞ്ഞാന്
ആഹ് ആഹ ആഹ പിന്നെ കിട്ടൂല്ലേ
ഇ കിട്ടൂല അപ്പത്ത എന്താ അങ്ങനെയല്ലേ ആരും പഠിക്കണലല്ലേ പണ്ടത്തെ പോലെല്ലല്ലോ പഠിക്കണലും പഠിക്കാത്ത പോലും ഒന്നും ഒന്നുമല്ല ഇപ്പൊ എല്ലാരും പഠിക്കണലോ
എല്ലാ മക്കളും പഠിക്കണല്ലോ ഇനിയിപ്പോൊ ഒരു ചെറിയ ലെവലിലാണേലും അത്യാവശ്യം തീരെേ മൈൻഡ് ഇില്ലാത്ത ഒരു മൂന്നോ നാലോ കുട്ടികളെ ഉണ്ടാവുള്ളൂ അല്ലാത്ത ഒരെലെവലേ കാരോ അയിൽ എന്തൊക്കോ ഒരു ഭാഗ്യത്തിന്ാണ്ടും ഇങ്ങോട്ടക്ക അങ്ങനെ മാർക്ക് നക്കും മക്കൾക്ക് ആ പക്ഷെ പിറ്റേത്തെ എക്സാമിൽ ഈ ബാക്കിൽ പോയ കുട്ടികളെക്കാരം മുന്നക്ക് വരല്ലേ ഉ ഉ
അതാ പറയണ അപ്പൊ എല്ലാരും പഠിക്കണോരവുമ്പോ ആ കുട്ട ട്ടത്തില് നമ്മളും പോവണ്ടേ ഉ എന്നൊക്കെ പറയും പിന്നെ പറഞ്ഞാല് എല്ലാരും മ്മളെ നമ്മെ കുടുംബത്തി തന്നെ എല്ലാരും പഠിക്കണല്ലേ അല്ലേ
ആഹ് അതാണ് കുടുംബം അങ്ങനെ ഉണ്ടെങ്കി പിന്നെ വൃ
ആ നോക്കണ്ടേ അപ്പൊ ഞമ്മക്കൊരു മോശല്ലേ ഒരു പഠ ക്കാതെ പോയാല് ഒര് ഉ അക്കൊ ഡോക്ടേഴ്സും അഗ്രികൾച്ചറും എല്ലാരും കിട്ടിയലൊക്കെല്ലേ
ആഹ അപ്പം ആ ലെവലൊക്കെ ആണെങ്കി പിന്നെ അത്യാവശ്യം നമ്മുക്ക് തന്നെ ഇതാ ആ മക്കള് എസ് എൽ സൽ മാർക്ക് ഇല്ലാതെ വന്നാല്
ആഏ
പറയണ്ടോ
ഉം
പിന്നെ പിന്നെ ഇപ്പ എന്താന്ന് എന്നിട്ടപ്പ ഉച്ചക്കുള്ളള്ളൊക്കെ തുടങ്ങാണ്ടല്ലേ
ആഹ് തുടങ്ങാണ്ട് തുട അല്പ്പത്തേക്ക് പോയിട്ടില്ല
ആഹ് ശരിന്റെ ഉച്ചക്കത്തൊക്കെ ആയി ഇയിപ്പോ ഇങ്ങനെ അടിച്ചല്ലും തു ക്കല്ലും തിരുമ്പലായിട്ട് പണി തീർക്കാണ്ട്
തിരുമ്പാണ്ടാവും ഒക്കെ കഴിയുമ്പോത്തേന്നെ ഒരു മണിയാവും
ആഹ്, അതാണ് ഒഴിച്ചു ആയി വരുമ്പോത്തന്നന്നെ ഏകദേശം ആവും
ഏകദേശം എന്തോ ഇനിയിപ്പോ എല്ലാവാരും പോയി ഇനി അങ്ങനെ തുടങ്ങട്ടെ.
ആഹ, ആ എല്ലാരും പോയി കഴിഞ്ഞ സുഖമാണ് ഇത് ഇപ്പ ഇവര് ഞ ഇപ്പോ ഇത് പോയി വരുമ്പോതിന് പത്ത്ണിയ ആകും പത്ത്, പത്തെ ഒമ്പത് അൻപത്, അമ്പപത്ത അഞ്ച ആകുമ്പോഴേ വണ്ടി വരുള്ളൂ അതില് പോയി തുടങ്ങുമ്പോതി ഇങ്ങൂനെ അത്ര ഒക്കെ ആവും
ആഹ്, അത് ശരി അപ്പ
അതന്നെ നമ്മള സമയൊക്കെ വെറുത ഉം, ആ അതാണ് അവര് പോവാതെ തുടച്ചിട്ടും കാര്യമല്ല
ആ തുടച്ചിട്ട് കാര്യല്ല, അതാണ് ഓര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും, അവർക്ക് പലേതും തെരയാനും ഇട്
അതാണ് ഒരു ബുക്ക് ഇപടെയാണെങ്കിൽ കളർ അപ്പുറത്ത് എയ്കാരം ബാഗ് ഇപ്പുറത്തേയ്കാരം, അതാണ് അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഓല്
കുറേ മേശമേ, കൊറ ഇപുറത്ത് ടേബിൾ മണ്ടാവും അങ്ങനെ, അങ്ങനെ നടക്കും
അതന്നെ, ആണ്ട് ഇങ്ങോട്ടും ഇങ്ങനെ നടക്കന്നെ പിന്നോക്ക് പണി ഏതാലും ഇനിയിപ്പൊ അതൊക്കെ കഴിയട്ടെ പോയി വരുന്നല്ലൾക്ക് എല്ലാർക്കും മാർക്ക് ഇണ്ടായാ മതിയെനി ഉം മക്കൾക്കൊക്കെ നല്ല അത്യാവശ്യം മാർക്ക് ഉണ്ടായ മതിേന പറയാ
ആ അതന്നെ മക്കള് പഠിച്ചണ കൂട്ടത്ത്ൽ പെട്ട് കിട്ടിയ മതി
ആഹ് അതന്നെ പിന്നെ എന്താന്നാല് ന്നാ ആ യിക്കോട്ടെട്ടൊ
ആഹ് എന്നാൽ ഓക്കെ.